കേൾക്കണ്ടാ? കേൾക്കില്ല? ആ ആ ഇണ്ട് കൊറശെ കേക്കണ്ട് വലിയ റേഞ്ച് അപ്പൊ കുറവാണ് അല്ല മൂടിയതൊണ്ട് റേഞ്ച് പോ പിന്നെന്ത് ദോഷന്റെ മാവ് അരച്ചാ? ദോഷൻ്റെ മാ ആ കട്ടാക്കണ്ട വർത്താനം ആ പിന്നെ എന്ത് മക്കളെ മുക്കാലിന ആവുമ്പത്ത മഴൊന്നും ഇല്ല ഇന്ന് പിന്നെ എന്താ കിട്ടാത്തന്നാവോ. ആ.
ചോറ ചോറായോ?
ആ ചോറ് ആവനായി അവന നല്ല വേവുള്ള അരി ആയതൊണ്ട്
ആഹ് അപ്പരാ
അപ്പ രാവിലെ ഇല്ല ആറ്ണിക്ക് ഞാൻ മോള ആക്കി കൊടുക്കാൻ വേണ്ടി എങ്ങനെ പോയപ്പ പിന്നെ ആ മദ്രസക്കൊ കൊടുക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടാക്കല്.
എന്തൊക്കയാ എന്തൊട്ടികളാ?
രണ്ട് പെൺകുട്ടികള് ആഹ്.
ആഹ്.
പിന്നെന്താ? ഏ?
ഹസ്ബൻഡ് ന്താ ജോലി? ആ.
ആ. ങ്ങനെ പോണ്.
ഉം.
പിന്നെ അന്റെറെ ഹസ്ബൻഡോ?
ഏ?
അന്റെ ഹസ്ബൻഡോ?
ആ ഡ്രൈവർ ആണ്.
ഏ. പിന്നെ?
പിന്നെന്താ?
ഇത് അല്ല പ്പൊ പോണ്. മഴയില്ലല്ലേ നല്ല വെയിലുണ്ട്. ഇപ്പൊ ഇന്ന്.
പിന്നെ ഉച്ചന്റെ ശേഷം തുടങ്ങിയതല്ലേ? പിന്ന ഇവിടെ പെയ്തിട്ടില്ല. ഇവിടെ ചെറുതായിട്ടൊ ഏ ഇന്നലെ കൊറച്ചണ അവര് ഇന്ത രാത്രി വല്ലാത മൂ ആ മിനിഞ്ഞാന്ന് നല്ല നല്ല വെയിലിനു ഓ. നല്ല ചൂടുള്ള വെയില് ല്ലേ?
ചൂടുള്ള വെയില് എന്തുവാണ് ഞാൻ ബ്ലാങ്കറ്റുകളൊക്കെ തിരുമ്പി ഉണക്കി.
ഉണങ്ങാൻ പറ്റിയ വെയില് നമ്മള തന്നെ ഉണങ്ങി പോയിക്കണ.
ഉം നല്ല വെയി
ആ പിന്നെ ദോശക്ക് എന്താ കറി ചിക്കൻ കറില്ലേ? എന്തോന്ന് അറില്ല വെച്ചത്. ഉള്ളി എന്തേലും ഉണ്ടാക്കണം.
ഞാ ഇങ്ങള് പറഞ്ഞ പോലെ ഓട്ടട ഉണ്ടാക്കി നോക്ക ഉം
ഓട്ടടെയ് ഉണ്ടാക്കി നോക്കാണ് പറയ ഏഹ് ഏഹ് ചുടുവെള്ളം നല്ല തളച്ച വെള്ളം കൊറച്ചണ്ട് ഒഴിച്ചാ മതി അപ്പൊ നന്നാവും
അതെലേ
അയ്ന് അയ്ന്റെ ചട്ടി ഇന്റടുത്തില്ല ആ കുണ്ടുള്ളത് ഇയ്യ് പിന്നെ ഏത് ചട്ടിയിലപ്പ ചുടണത് സാധാ നമ്മള് അപ്പൊക്കെ ചുട്ണ ചട്ടി ആ നന്നാവ്ണ്ടോ ഞാൻ ചുട്ടിട്ടില്ല ഞാൻ പിന്നെ ഓട്ടട ഉണ്ടാക്കല് ഇല്ലെയ് ഏഹ് ഇനി നന്നാവോന്നറി ല്ല ആ ഈ മറ്റേ ചട്ടി ഉണ്ടാവുമ്പളേ നന്നാവൊള്ളു ആഹ് അതൊന്നങ്ങട്ട് നടുക്കൊരു കുണ്ടല്ലേ അപ്പങ്ങട് ഉം പൊ ന്തി വന്നിട്ട് ലേ ആഹ് ആഹ് അയ്ക്ക് ഉള്ളി കൂട്ടാ രസാണ്‌ ഞമ്മക്കൊക്കെ ഏതും പറ്റും മക്കളെ കണ്ണും മോറോണ് കാണാൻ വയ്യാത്തെ നീച്ച് വരുമ്പം എന്താ കറി ചോയ്ച്ചിട്ടാ
ഏഹ് ഓല് എങ്ങനാറിയോ
ക്കെങ്ങനെ അറിയോ ആഹ് ചിക്കന്റെ ഒരു മണം കിട്ടിയാ മതി അതെന്നെ ഒരുകഷ്ണം ചെറിയൊരു കഷ്ണം മുട്ടിയാലും മ മതി അത് കൊറച്ച് കൊണ്ടെക്കെ സ്കൂൾക്കൊക്കെ ചെലപ്പങ്ങനെ പൊരിച്ചു കൊടുക്കാനൊക്കെ ന്നാല് കണ്ണും മോറും തെളിയിണ്ടാവൊള്ളൂ
ആഹ് ആഹ് ഞാനും അത് തന്നെ വാങ്ങിയപ്പം ഇന്നണ് വാങ്ങിയപ്പം ഒന്നായിട്ട് അത് തിന്നൊന്നില്ല അത് എട്ത്തേക്കും
ആഹ് ഞാനും അങ്ങനെ തന്നെ നമ്മള് നമ്മള് തിന്നില്ലേലും വേണ്ടില്ല ഓൽക്ക് നമ്മക്ക് പിന്നെ ഏതും പറ്റും ഇ എറച്ചിം മീനും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കൂട്ടി ചോറ് വെയ്ക്കാനല്ലെ ഓലെ കണ്ണും മോറും കാണാന അപ്പ ആ വെച്ച് വെച്ചിട്ട് രണ്ട എടുത്തേക്കുമ്പ വച്ചിട്ടിട്ട് പിന്നെ ഓർക്ക്- ആവശ്യംണ്ടാകുമ്പോ കുറെശ്ശെ എടുത്ത് ചൂടാക്കിവേഗംകൊടുക്കാലോ- അങ്ങനക്കെ ചെയ്യല ഉണ്ടാവകുമ്പോ ചെയ്യൂല്ലാതപ്പോ അങ്ങനെയും പോകും-
അപ്പൊ- ചോറൊക്കെ ബാക്കിയാവ വേറ കൊഴപ്പൊന്നും ഇണ്ടാവൂല-
പിന്നെ-
പിന്നെന്താ-
എല്ലാ വർത്താനം പോണ് എത്ര മണിക്ക് ഓല് ഇറങ്ങാ ഇബടന്ന് കുട്ടികള്- ന്താ പൊറ്ത്താ- ആരെ-
ആളന്നെ-
പൊറത്തല്ല പൊറത്തടുക്കള വാർക്കേരിയേലാണ്
അല്ല മലപ്പൊറ ആണോ ജില്ല-
ആഹ് അതാ കേട്ടന പുറത്താന്ന മലപ്പുറത്തന്നെ-
ആഹ് -
അയ്യോ-
ഞാന് രൺ-
ഞൻ രണ്ടിന്റെപാട ഒരു ബോർഡറണ് പാലക്കാട് മലപ്പുറം ആഹ് ആ ബോഡർ അത് ശരി അത് ശരി രണ്ട് വീടും ആ ഏരിയേ തന്നെയാണ് അവിടുന്ന്-
ജില്ല അതിന് ജില്ലയില് കൂട്ടുമ്പോ നമ്മള് പാലക്ക-
ജില്ല ജില്ലിയിൽ കൂട്ടുമ്പോ നമ്മള് പാലക്കാടായിട്ട് വരു അപ്പൊ താമസം മണ്ണാർക്കാട്- ഏഹ് മലപ്പ് പ്പുറം ഏ അങ്ങനെ ദൂരത്ത് കെട്ടിച്ചതാ അറിയണ ആൾക്കാരേനി കുടുംബക്കാരാ-
അതല്ലേ ഞാൻ പറഞ്ഞില്ലേ
അതല്ലേ ഞാൻ പറഞ്ഞില്ലേ ബോ ബോട്റ് മാണെ അത്ശെ
അപ്പൊ ജില്ല, പ്പൊ താമസിക്ക്ണത് മലപ്പുറം ജില്ലയിലാണ്ന്ന്
ജില്ലിലാണ്, സ്ഥലം മണ്ണാർക്കാടാ ശെരി
മണ്ണാർക്കാടല്ല, ഇവടെ കരിങ്കല്ലത്താണി പർഞ്ഞൊരു സ്ഥലാ
ഏഹ് പിന്നെ നല്ലർത്താനം ഇങ്ങനെ പോണ് തിരുമ്പാനൊക്കെണ്ടന്ന് ആരൊക്കെ, എത്ര കുട്യോളാങ്ങള്, ഇന്റോടെ
ഇന്റോടെ അഞ്ച് മക്കളാണ് ഞാന് മൂന്നാമത്താ ഏഹ് ഒരു താത്ത, ഒരു കാക്ക, രണ്ട് അനിയത്തിയാള്, ആഹ് എല്ലാരെ കല്യാണും കഴിഞ്ഞ് ഒരാങ്ങളെന്നെ ഒള്ളൂ ല്ലേ ആഹ് ഒരാങ്ങളന്നെ ഒള്ളു
ഉം ഇൻക്ക് ഒരാങ്ങളെന്നെയൊള്ളു
ഏഹ് ഇവടെ നാട്ടില്ണ്ടോ ഓന് ആണ്ട്ണ്ട് കല്യാണം കഴിഞ്ഞതല്ലേ? ഉം കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ട്യോള് ഇണ്ട് പിന്നെ പിനനിയത്യാ പിന്നെ കാക്ക മാത്ര ഒള്ളൂ അല്ല പിന്നൊരു അനിയതിം ഒരു ജേഷ്ഠതിം ആ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞാ ഉ ഓൾക്കും മൂന്ന് കുട്യോൾണ്ട് ഏ ഏ ഫാമിലി റ്റുറ് പോവാറുണ്ടാ ഏ റ്റുർ ചെർ ചെറിയ സ്ഥലത്ത് കൂടെക്കെങ്ങനെ വെറുതെ കറങ്ങൊന്നുംതെ ഇത്വറെന്നും പോയിട്ടില്ല. മക്കളൊക്കെ ഒന്ന് സെറ്റാവണം ന്നാലെ പോവാനറ്റുള്ളൂ
ഉ വീടും ആയിട്ടില്ലടി മ്ക്ക് വീട് ആയിട്ടില്ല ഞമ്ക് വാടകക്കാൺ
വീട് ആയിട്ടില്ല ഞമ്ക് വാടകക്കാൺ. വടാക്കാ അഹ്ശരി കൊറായോ വാടകക്ക്ന്നിട്ട്
കൊറായിക്ണു
ഏ ഇന്ന് ശെരിയാവും നാളെ ശരിയാവും സ്ഥലം ഇണ്ടാ ഇട്കാന് സ്ഥലംണ്ടോയ്ച്ചാ ന്നാണ്ടെനും ന്നാ പറ്റോഴ്ചാ ല്ലെനും അഎന്താ ഉള്ക് റോഡ് ല്ലാത്ത സ്ഥലാ റോഡൊന്നല്ല അതൊക്കെ ന്റെ തറവാ. ന്റെ ന്റെ സ്ഥലാണ് പക്ഷെ അത് ഒരാളട് വീട് വെചെഴിഞ്ഞാൽ മറ്റുള്ളോർ ബുദ്ധിമുട്ടാകും ഓൽകൊക്കെ ഷെയർ കൊട്ക്കണ്ടേ. ആ ആ വിറ്റിക്കാണ്ടൊക്കെ എടുക്ക എല്ലാരും കൂടി വികുമ്പോ വിറ്റ്ങ്ങാണ്ടുള്ള പൈസക്ക് വേറെവ്ടേ എടുക്കാനേ പറ്റുള്ളൂ
അയിനോട്ട്ണ്ടാവൂല
അയ്നാത്ര ഉണ്ടാവൂല അഹ്ശെരി ഇബടെ ഹസ്ബൻന്റി ന്റവ്ടെ വീട് ഇല്ലേനോ
ഇല്ലല്ല
ഏ ആബാത്ത്ക്. വാപ്പാക് സുഖല്യായിട്ട് വിറ്റതാ സ്ഥലം വാങ്ങി വീടെടുക്കുമ്പോ സംഖ്യ ആവും ചെയ്യും സ്ഥലംണ്ട് ന്ന്ണ്ടെങ്കി പഞ്ചായത്തിന്നൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി എന്തെലൊക്കെ കിട്ടും ഉം സ്വർണംണ്ടാ
ഒക്കെണ്ടായിന്നു
ഒക്കെണ്ടാർന്ന് കിട്ടാത്ത ലോക്കറിലാണ്ഉം പറ ഒക്കെ കൊടുത്തുങ്ങാണ്ട് എങ്ങനെയെങ്കിലൊക്കെണ്ട്തട്ടി കൂ ട്ടി നമ്മളണ്ട് ഒരുങ്ങ്യ ചെലപ്പ നടക്കും എടുക്കത്ക്കാ വച്ചന്ന് തുടക്കം കിട്ടണം സ്ഥല കിട്ടിയാലേ പിന്നെ അയി മ്മ കൂടെ ഇങ്ങനെ കൊറച്ചീച്ച കുറച്ചീച്ച്അങ്ങനെ എട്ത്താ മതി
ഉം മക്കളൊക്കെ ഒന്ന് വലുതാവുമ്പോത്ത്ന് വേറെ പാർക്കും വേണല്ലേ മൂത്തത് മോനാ
ഉം
അതോണ്ട് കൊഴപ്പല്ലപോ പെൺകുട്ടിളാവകുമ്പോളാ പിന്നെ വേ കെട്ടിക്കേണ്ട അവസ്ഥക്കെ വര പിന്നെന്ത് ഓട്ടട ന്നന്നായാ ഹലോ ഓട്ടോട നന്നായേക്കാ കേക്കണില്ല ഹലോ ഓട്ടട കിട്ടിയാ ചട്ടിന്ന് കിട്ടിയാ
ന്നെ
ഓട്ടട ചട്ടീന്ന് കിട്ടിയ നോയിക്കാ ഇല്ല കട്ടായിട്ടില്ല ഞാ
ച്ചക്ക് കറക്കാൻ പോള്ള
അ ശരി അ ശരി അല്ല ആ ചട്ടി അടുപ്പത്ത ആവെക്കല് അപ്പ ചട്ടി അടുപ്പത്താക്കാൻ പറ്റോ
ല്ലേ ഗ്യാസമ്മേ
ആ ആ പാരൻ ടൈമിൽ കുറച്ച് തി തീ കൂട്ടിയിട്ട് പാർന്നതിന് ശേഷം ഒ തീ കുറച്ച മതി
ഉം
ആ മറ്റിയ ഒന്നായിട്ട് എര്ക്കണ്ട സ ദോ ക്കെ വറ്റിട്ടാന്നാവൂലല്ലോ
ആ
അ പിന്നെന്താ
ചേർക്കണ കൊളാ സ്കൂളില്ല ദീസം
ഏതായാലും പണി കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്നിനെ ആവോളൂ രക്കത്തെ അടക്കൽ നമ്മളായിട്ടുള്ള ഒരു ബന്ധ ഒരു യുദ്ധത്തിലായിരിക്കും ആകഴിഞ്ഞിട്ടന്ന് റസ്റ്റ്ടുക്കാൻ പറ്റുള്ളു ആ എന്നാ ശരിയ ഞാൻ വിളിക്കണ്ടടാ